ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് കൊഴപ്പമൊന്നുമില്ല
എന്ത കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ?
അത് കഴിഞ്ഞു. ഉച്ചക്കുള്ള ഫുഡിനുള്ള ഒരുക്കങ്ങളാ
എന്തുവാ ഇന്ന് രാവിലെ കഴിക്കാൻ
ഇന്ന് ബൂരി ഇഷ്ട്ടുവാരുന്നു
ഉ ബൂരിയാ കറിയാ
ഇഷ്ടു ഇഷ്ടു
ഏ എന്തുവാ
കിഴങ്ങുള്ളി ഇട്ടിട്ടുള്ള ഇഷ്ട്ടു എണ്ടാവൂല്ലേ
ഇഷ്ട്ടു
ആ
ആഹ് അത് ഞാൻ കേട്ടിട്ടില്ല ഇഷ്റ്റുന്നൊന്നും ആ ഇവിടെ ആ ബൂരിക്ക് കിഴങ്ങുകറി ഒ കിഴങ്ങ്കറിന്നാ പറയന്നെ ഇസ് മറ്റന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ആഹ് ആ
കിഴങ്ങും ഉള്ളികൂടി കറി വെച്ചിട്ട് കടക് പൊട്ടിച്ചിട്ട് അതിന്റെ കൂടി സ്റ്റ്യൂ എന്ന് പറയും
ആ ആഹ ആഹ് എനക്ക്ൂടെ ദോശയും ചമ്മന്തിയായിരുന്നു
ആഹ കുട്ടികൾ ഒക്കെ സ്കൂൾക്ക്‌ പോയോ
കുട്ടികൾ ഒന്നുമില്ല
ഇല്ലേ
ഉം അവുടുത്തെ പിള്ളേരെ ഒക്കെ പോയോ
ആ് കുട്ടടെ രണ്ടാളും സ്കൂൾ പോയി
ഉം എത്രയിലൊക്കെ എല്ലാരും
ഒരാൾ ഏഴിലും ചെറിയോന് ഒന്നില്
ആ ഹാ ഹാ ഒരു സ്കൂളിലാന്നാ
രണ്ടാളുടെ ഉണ്ട് സ്കൂള്
ആണല്ലേ ആഹ
ഉം ഒരാൾ ചെറുത് എൽ പി സ്കൂളി മാറ്റ ഹൈ സ്കൂൾ
ആഹ ആഹ ഇങ്ങനെ ബസിൽ പോവോ
വലിയയോൻ സൈക്കിളിലാ പോവ ചെറിയോന് ബസ്സില് സ്കൂൾ വണ്ടി വരും ട്രാവലർ
ആഹാ എല്ലാം ജോലിയൊക്കെ ഒതുങ്ങിയോ
ഏ ചോറൊക്കെ ആയി കറിയായി ഉപ്പേരിക്കുള്ളത് നുറുക്കികൊണ്ടിരി ചെയ്യാ കൈപ്പക്കാ
ഉപ്പേരിയോ ആഹ ഉപ്പേരി ഞങ്ങളോട് ഉപ്പേരിക്ക് തോരൻ എന്നാ പറയുന്ന
തന്നെ നിങ്ങക്ക് എന്താ കൂട്ടാൻ എന്താ
ചിപ്സ്ല്ല ചിപ്സ് അറിയമോ അതാ ഞങ്ങങ്ങള ഇവിടുതെ ഉപ്പേരി പറയുന്നത്
ആഹ ആഹ് അത് ഞങ്ങ ഇവിടെ കായ വറുത്തക എന്നൊക്കെ പറയാം അല്ലങ്ക ചിപ് - സ്
മ് മ് മീനൊക്കെ കിട്ടിയാ
മീനിന്ന് കിട്ടീട്ടില്ല ഇന്ന് ഉപ്പേരി മുരിങ്ങ ദിവസ് ദിവസൊന്നും മേടിക്കുല നാലീസക്കെ മേടിച്ചാൽ പിന്നെ എന്തേലും പച്ചക്കറിമ്മേക്കെ കൂടും ഇന്ന്പ്പ വാങ്ങി ഉം വാങ്ങിറ്റില്ല അവിടെന്താ കറി
ഇവിടെ ഇന്ന് മീൻ കിട്ടി കാര ലറിയോ കാരൽ
കാരല് എന്താ
ബാത്തിക്കാരിൽ എന്നൊക്കെ പറയും അല്ല കാരല്ലന്ന് പറഞ്ഞൊരു പരന്നൊ ഒരു മീന
അതെ ആ അറിയില്ല ആ അവിടെ എന്തേലും വേറെക്കരം പറയാ ഇക്കറീല
കിട്ടിയത് അത് ഉം അത് കറി വെച്ച് പിന്നെ കോവയ്ക്കില്ലയോ അത് ആ വറക്കും മീൻ ഉണ്ടങ്കിൽ വറക്കും ഇപ്പൊ മീൻ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ
ഉം ഇപ്പൊ ട്രോളിങ്ങിന്റെ ഒക്കെ സമയെന്ന് തോന്നുന്നുണ്ട് അല്ലെ മഴ പെയ്താ അങ്ങനെ ആവേല്ലേ
ആ ഭയങ്കര പാടാ യെന്ന കിട്ടുന്നത് നല്ല മീനല്ല ആ
ഉം നല്ല വെലേം കൂടുതലാണ്
ഉം വെലയും കൂടും കൊറച്ച് ഇരുന്നൂർ രൂപക്ക് മേടിച്ച രണ്ട് മൂന്ന് മീനെ കിട്ടത്തോളൂ ഇപ്പ ഇവിടക്കെ അതോണ്ട് വറക്കാനൊന്നും കാണത്തില്ല കറി വെക്കാനേ കാണത്തോളൂ
ആ പിന്നെന്താ കോവക്ക ഉ പ്പെരിയോ
ആ അത് കോവക്കഉണ്ടായിരുന്നു ഇവിടെ കൊറച്ച് കൃഷിയൊക്കെ ഒണ്ടേ പാവയ്ക്കടോ കോവ ക്കടൊക്കെ ആ പഴത്ത്ന്ന് ആ അത് ഞാൻ ഹസ്ബന്റ് ചെയ്യുന്നത് ആൾക്കാണ്ടെ കുത്ത് താല്പര്യ
ഉം അമ്മി അച്ഛനൊക്കെല്ല
ഇല്ല ല്ല ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ വായ വായിക്കിന്നേ വായനക്കൊക്കെ പോവും ഉം ഞാനും ഹസ്ബൻ്റൊള്ളു ഉം
ഉം കല്യാണം കഴിഞ്ഞിട്ടെത്രായി
ഇപ്പൊ ഒരു വർഷം ആ വുന്നൊള്ളൂ
അതല്ലെ ആ
ആ ആ
ഉം
അതാ ആ
വേറെ ൻ ഓര് നാല് മണി ന നാലുമണിക്ക് സ്കൂൾട്ടാനാലരക്ക കുമ്പോത്തിന്ങ്ങടെ ത്തും
ആ ആ അവർക്ക് കഴിക്കാൻ വേണ്ടിന് വൈകുന്നേരം വല്ലോം ണ്ടാക്കണോ
ആ അത്ണ്ടാക്കും എന്തെങ്കിലും പലഹാരമാണോല് ക്ക് ഉം പർ ആ ചായ കുടിക്കും ചായ ണ്ടാക്കണം ചെറിയോനിക്ക് വന്നാ ഓർല ക്സ് വാണം
ആ ഉം
ഓൻ ചെർതല്ലേ അപ്പോൻക്ക് അങ്ങനെ ക്കൊരു വാശ്യാണ്
ഉം ചോറൊക്കെ കൊണ്ടൊവൊ കൊണ്ടൊ വൊ
ഇല്ല ല്ല സ്കൂൾന്ന് കിട്ടും എന്തേലും കൂട്ടാനെന്തേലും കൊടുക്കും ഉം സോയാബി പൊരിച്ചതോ കെഴങ്ങ് അങ്ങനെക്കെ എന്തേലാ അല്ലെങ്കിൽ കോഴിമുട്ടപ്പേരിയോ അങ്ങനെ എന്തേലൊക്കൊന്ന് കൊട്
എ ബാക്കി സ്കൂളിന്ന് മേടിച്ചോളോ
ഉം അവിട്ന്ന് ചോറും കറിയും സാമ്പാർ മോരുകറി അങ്ങനെന്തെലൊക്കെന്നും പിന്നൊര് എന്തേലൊര് കൂട്ടാനുണ്ടാവും
ഉം അപ്പ രാവിലെ വെപ്രാളം പിടിച്ച് ഒന്നും ഒതുക്കണ്ട ല്ലേ
ഏയ് ആ ചോറിനൊന്നും ധൃതിയൊന്നും ഇല്ല ചായും കടിയാക്കി കൊടുത് ത മദി ആഹ് ചോറൊന്നും ടിച്ചു പോവും ഉം ഹസ്ബൻറ് എന്താ വർക്ക് ചെയ്യാനെ കാര്യ ന്നുവില്ല വല്യ റിസ്കൊന്നുല്ല വല്യ കുഴപ്പല്ല
ആഹ്
അത്രക്ക കുഴപ്പമൊന്നുമില്ല ഇഷ്ടണ് രണ്ടാൾക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടണ്
ആഹ്
ഉം ചെറിയ ഫോണിള്ളതാ രണ്ടാളും ആണെന്നെ
ആർഞ്ഞ ആഹ്
ഫോണിനുള്ള ചെറിയ അടിയും പിടിയൊക്കെ ഇണ്ടാവും
ആഹ്‌ നല്ലേ ആഹ് ഫോം മതില്ലോ പിള്ളേർക്ക് ഇപ്പൊ
ആഹ് സ്കൂളില്ലെങ്കി ഫോണല്ല വേണ്ട അപ്പ ഇക്ക് കണക്ക് റിഞ്ഞിട്ട് അതിന് കൊറച്ച് മത്സ രണ്ടാവും അല്ലാത്ത കൊഴപ്പൊന്ന്ല ഉം ഏ ടി വി ഇല്ല ടി വി ഇല്ല ഇവിടെ ഫോണന്നെ ഒള്ളൂ ടി വി വി
ആഹ് ഹ ദാ ഈ ഫ് ഫോണോട് അങ്ങനെത് അല്ലെങ്കിൽ ടിവിടെ റിമോട്ടിനോടായി അടിയടി
ആഹ് അല്ലെങ്കിൽ ആകുമമ്മലൽക്കറ് മത്സര ഇപ്പ ഗെയിംമ് കളി ഒ ക്കെ അല്ലെ പ്രധാനം. അയ് അപ്പ ഫോണെന്നെ വാണ്ടെ ഓൽക്ക്
വേണ്ടാ ലെ ആഹ് ആഹ്
ഉം ഏട്ട എന്താ വർ ഉം പൊർത്തൊ ക്കെ പോയി കളിക്കും.
ആ ഏട്ടെന് ഗൾഫിലാ ഗൾഫിലായിരുന്നു. ഇപ്പ നാട്ടിലുണ്ട് ആൾ ഉം ഉം അയ് ഇനിപ്പോവും അട്ത്ത മാസം പോവും
ആ ലീവിന് വന്നതാവൂലേ
അവിടത്തേക്കായാ
അവര് ഡ്രൈവറാ വണ്ടിയിലെ ഡ്രൈവർ
ആ ആ ലോറിയി
രാവില ആ ആറ് മണിക്ക് പോയാ വൈകുന്നേരം അഞ്ച് മണി ആറ് മണി ഒക്കൊവും വരാന്
എത്താനല്ലേ ആ ആഹ് ആ ശരി ആ
ഇയാളെന്തേലും വർക്ക് ചെയ്ണ്ടോ
ഞാനല്ല പഠിക്കാൻ പോന്നണ്ട് വർക്കിങ് ഒന്നൂല്ല ആ പി എസ് സിയുടെ ഇതിന് കോച്ചിങ്ന് പോന്നുണ്ട്. ആ ഉള്ളത് പർ ക്കിങ്ങാട്ടൊന്നും ഇല്ല എന്തെല്ലാം ജോലി മേടിക്കണം ഇപ്പൊ കുറച്ചാളാള ഞാം പഠിച്ചതാ പഠിച്ചിട്ടൊന്നും ആയില്ല ജോലിയൊന്നും കിട്ടിയില്ലാത്തോണ്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരോന്ന് നോക്കിയതാ ആഹ് ജോലിയ ഒന്നും ആവാത്തതോണ്ട് ഞാൻച് പി എസ് സി ക്കേല് വെറുതെഇക്കുയല്ലേ പി എസ് സി ക്കെങ്കിലും പോകാന്ന് വെച്ച്
ആ ആ പി എസ് സി പരീക്ഷ എഴതുണ്ടാവൂലേ
ഇതുവരെ ഞാൻ പരീക്ഷയൊന്ന എഴുതിട്ടില്ല ആദ്യാട്ടാ ഇല്ല അടത് അടുത്ത ത് മാസം എനിക്ക് എക്സാം വരത്തേ ഉള്ള് ആ ഇപ്പൊ ഞാ ഇനിപ്പോ ഒരു മാസ് സായോട് പോയി തുടങ്ങിട്ട്
ആ ആ
ല്ലം ജോലിക്കെല്ലാം പോകുന്നു ത്ത
ഏയ് ഞൻ ജോലിക്കൊന്നും പോണില്ല ഹൗസ് വൈഫ് എന്ന കുട്ടികളൊക്കെ ആയിട്ട് ഉം ഉം ഉം വേറൊന്നുല്ല
പുറത്തോട്ട് പുർ ത്തോട്ട് പുറത്തോട്ട് കറങ്ങാനൊന്നും പോത്തില്ലയോ
ആ അത് പോവലുണ്ട് ഒരു ലീവ്ള്ള ദിവസോ പെരുന്നാൾന് സമയത്തോ അങ്ങനൊക്കെ പോവും ചിലപ്പോ ഒരു മാസത്തില് കുട്ടികൾക്ക് ചിലപ്പോ എന്തിന്നേലുംമൊക്കെ വാങ്ങാൻ പറഞ്ഞാ അങ്ങനെ പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കും എന്തിന്നേലൊക്കെ പൊർ പോകുക്കോ ചെയ്യും
ഉം ഉം പുള്ളാർക്ക് ഫുഡൊക്കെ വേണെന്നുണ്ടോ ഇന്നാ ഫുഡോക്കെ വണന്ന് ആഗ്രഹുണ്ടോ
ആ അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോലക്ക ഒരു പൂതിയൊക്കെ ഉണ്ടാവും അതുപോലെ അത് വാങ്ങാ പോവാ പറഞ്ഞാ ആക്ക ആക്കെ ചെയ്യും ന്നിട്ട് കഴിഞ്ഞായിച്ച പോയി ടൗണിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്നു മന്തി അൽഫാം അങ്ങനെ എപ്പളേലൊക്കെ ഒന്ന് പോയി അതൊക്കെ കഴിക്കും
മേടിക്കും മീനൊക്കെ മീനൊക്കെ കഴിക്കുവോ പച്ചക്കറിയോക്കെ കഴിക്കുവോ
കുട്ടിഅക്ക് ഭക്ഷണം കഴിക്കല് കൊറവാ രണ്ടാളും ഉം മീനൊക്കെ ചോറിലേക്ക് കൂട്ടാൻ അങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചങ്ങനെ കഴിക്കും അല്ലാതെ കൂടുതലൊന്നും ഇല്ല
ആ ഹാ മീനെല്ലാസം കിട്ടോ
മീന് ചെലപ്പോ ഇവരിങ്ങനെ പോയി വരുമ്പോളേ ടൗണിന് വേടിച്ച്തെരും അങ്ങനത്തെ ദിവസം ഞാൻ മേടിക്കും ആ അതന്നെ ആ കൊണ്ടുവരും ഞാൻ അങ്ങനെ കൊണ്ടുവരാത്ത ദിവസങ്ങളും ഇവിടുന്ന് വാങ്ങും ഇല്ലെങ്കി ഒന്നും കൂട്ടാനില്ലെങ്കിൽ അല്ലെങ്കി ഇങ്ങനെ കൊടുന്ന ഒരു ദിവസം രണ്ട് ദിവസത്തിന്നൊക്കെ ഉള്ളത് ഉണ്ടാവും അപ്പൊ അങ്ങനെണ്ട്
കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടാന്നോ
ആഹാ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടാ കുക്ക് ചെയ്യാൻ അപ്പൊ പിന്നെ ഫോണിൽ യൂട്യൂബിൽ നോക്കി എല്ലാതും കിട്ടുമല്ലോ അതിലൊക്കെ നോക്കി എല്ലാതും ചെയ്യും
ഉണ്ടാക്കും അല്ലേ ഉം ഉം ഉം ഉം ബിരിയാണി ഒക്കെ ഉണ്ടാക്കായിരിക്കുവല്ലോ എപ്പഴും
ആഹ ബിരിയാണിയൊക്കെ ഉണ്ടാക്കലുണ്ട് ഇവിടെ ഞങ്ങളറ്റക്ക ആ ഉമ്മ ഒന്നുംഇല്ല ഉമ്മക്കെ തറവാട്ടിലാ ഞങ്ങള ഒറ്റക്കെന്നെയാണ് കുട്ടിയളും വരും തന്നെ ഉള്ളു അപ്പൊ ബിരിയാണിയൊ ഒകെ ഞാൻ എന്നെ വെക്ക
ആഹ്
ഒകെ അങ്ങനെ ഒറ്റകായപ്പൊ വെച്ചു പഠിച്ചു
പഠിച്ചലാ ആ ഞാനും അങ്ങനെന്നെ ഞാനും എല്ലാം ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇപ്പഴെല്ലാം പഠിച്ചത് ആ ഇവിടെ ആ ഇവിടെ ഞാൻ ഹസ്ബൻഡ് മാത്രേ ഉള്ളൂ പിന്നെ അച്ഛനെ ഉള്ളു അമ്മ എന്റെ വീട്ടിലോ എന്റെ വീട്ടിൽ അമ്മ അമ്മയുണ്ട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട്
ആഹ്
അവിടന്ന് അമ്മയൊന്നും ചെയ്യിപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു പണ്ടൊന്നും അറിയത്തില്ലായിരുന്നു ഇവിട വന്ന് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ ആ ഇവിടെന്ന എല്ലാം പഠിച്ചത് എല്ലാം ഒന്നും അറിയത്തില്ലാരുന്നു ഇവിടെ വന്ന് പിന്നെ എല്ലാം ഓരോന്ന് യൂട്യൂബ ക്കെ നോക്കിയാ യൂട്യൂബൊ ഒക്കെ ഉണ്ടായോണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോയി
അത് ശരിയാണ് യൂട്യൂബില് ഏത് വിധം അടിച്ചൊടുത്താലും വരും ഇപ്പം
ആ എന്തുണ്ടെങ്കിലും നമുക്ക് യ ഫോൺ എടുക്ക യൂട്യൂബിനത് നോക്ക എല്ലാ ഏത് കറിയുടെ ആയാലും കിട്ടും ഉം അതുകൊണ്ട് വലിയൊരു ഉപകാര
ആഹ് അത് സരിയാണ് അത് നോക്കിട്ട് തന്നെയാണ് എല്ലാരും പഠിക്കൽ
ആഹ് എന്നാ ജോലി നടക്കട്ടെ
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി
ആ